ണോ
ഹലോ, കേക്കുന്നില്ലേ?
ലോ, ആ കേൾക്കുന്നുണ്ട്. എന്തെ ഹലോ, കേൾക്കുന്ന്
യോ വിശേഷം ഒന്നു ഇല്ല. ആഹ് ഉണ്ട്. ഉണ്ട്. കേക്കുന്നുണ്ട്
ഉം.
വിശേഷവായിട്ടൊന്നു ഇല്ല. അവിടെ എങ്ങനെ മഴയാണോ?
അഹ് മഴാന്ന് വെച്ചാ ഇപ്പൊ കൊർച്ചേരം മുന്നേ ഒരു ഉച്ചക്ക് കുറച്ചേരൊന്ന് മഴ പെയ്ത്. പിന്നെ ഇപ്പ നല്ല വെയിലാ.
ആഹ്. ഇവിടെം. ഇവിടെം നല്ലൊരു മഴ പെയ്ത് എന്തോ?
മൂടി നിക്കാ. താണ്ട് അല്ല മഴ മൂടി നി നിക്ക്ന്നൊളളു. നല്ല തിലൊന്നും പെയ്ത്ട്ടൂല്ല. അങ്ങനെ
ആഹ് ഇവിടെ ഭയങ്കര ഒരു മഴയായിരുന്നു. ഭയങ്കര കാറ്റും.
അതെഅതെ. ഓഹ്
നല്ലൊരു മഴ ഉം നല്ലൊരു മഴ പെയ്തു.
റ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പോ
ഉം ഇവിടെ ഞങ്ങള് ആ സമയത്ത് ടൗണിലും പോയേക്കുവാരുന്നു ഭയങ്കര മഴയായിരുന്നു. ടൗണിലെല്ലാം അങ്ങ് വെള്ളവും ഉം ഭയങ്കര മഴ പ്രതീക്ഷിച്ചില്ല രാവിലെ നല്ല വെയില് കണ്ടുകൊണ്ട് ഇറങ്ങിയതാ
അതേ നല്ല വെയിലാ രാവിലെയൊക്കെ നല്ല വെയിലാണ് വിശ്വസിക്കാൻ പറ്റൂല്ല അതെ രാവിലെ വെയിലുള്ള ദിവസം എല്ലാം മഴയാണ്
ആഹ് ആ വെയില് കണ്ടോണ്ടാ ടൗണിലോട്ട് ഇറങ്ങിയേ അങ്ങോട്ട് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അപ്പത്തേക്ക് അങ്ങ് മഴ ഭയങ്കരവായിട്ട് പെട്ടെന്നങ്ങ് വന്ന മഴയായിരുന്നു.
അതെ അതെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ ഇല്ല ഇന്ന് ഞങ്ങള് കഴിച്ചിട്ടില്ല നോമ്പുണ്ടായിരുന്ന്
ആഹ് ആഹ് ആഹ് അപ്പ ഇന്ന് ഇപ്പം വൈകുനേ എപ്പളാ നിങ്ങൾ ഇനിയും കഴിക്കുന്നേ
ഇനിയിപ്പൊ വൈകുന്നേരം. ഞമ്മളിപ്പോ മഗരിബ് ബാങ്കില്ലേ അതിനു ശേഷം കഴിക്കും ഇതിപ്പോ നോക്കേണ്ടവർക്ക് നോൽക്കാം ആ രീതിയിലുള്ള നോമ്പാണ് നമ്മ ളിപ്പ നിർബന്ധായിട്ടുള്ള നോമ്പൊന്നുവല്ല റമദാനിലെ നോമ്പല്ല
ആ അപ്പോ നമ്മള് ഫുഡൊക്കെ റെഡിയാക്കി ആ സമയത്തേക്ക് വെച്ചേക്കുവോ അതോ അത് കഴിഞ്ഞിട്ടേ ഉള്ളോ
ഇല്ല ഇല്ല നമ്മള് അപ്പോഴേക്കും വൈകുന്നേരം ആവുമ്പോത്തേനൊക്കെ ഫുഡ് ഒക്കെ റെഡിയാക്കും.
ആ ആ ആ ഇന്നെന്താ സ്പെഷ്യലായിട്ട് വല്ലോ
ഇന്നിപ്പോ ഇനി ബീഫുണ്ട് അപ്പൊ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു എന്നാ ഒരുമിച്ച് കഴിയും മറ്റത് ചായയും കറിയായിട്ട് വേണം ഇഡലിയോ ദോശയോ അങ്ങനെ നോക്കണം ഇതാവകുമ്പോ ഒരുമിച്ച് ആയാൽ പെട്ടെന്നാണ്ട് കഴിയും ക്ക് കഴി ചെയ്യും പിന്നെ കഴിക്കാത്തവരൊക്കെണ്ടെങ്കിലെ അല്ലേ ഇപ്പൊ ആർക്കും കൊഴപ്പമൊന്നുമില്ല കഴിക്കുന്നവരാണ്.
ആഹ ഹാ ഹാ ഹ
ഇത്‌ ബിരിയാണി ആക്കാന്ന് വിചാരിച്ചേ
ആഹ് ആഹ് ഈ നോമ്പ് എല്ലാരും എടുക്കണം എന്ന് നിർബന്ധവില്ലേ അല്ലേ
ഏ ഇത് നിർബന്ധം ഇല്ല എടുക്കണ്ടവർക്ക് എടുക്കാം അത്രയേയുള്ളൂ
ആഹ് ആഹ് നമ്മടെ വല്യ നോമ്പ് പോലെ അങ്ങനെ ഇതില്ല വലിയ നോുമ്പ് എല്ലാരും എടുക്കൊന്ന് തോന്നും അല്ലോ ആഹ് ആഹ്
ഇത് വരെ തന്നെ വേണ്ടവർക്ക് എടുക്കാം അങ്ങനെയാണ്
ആഹ് ഹാ
എ ഫുഡിന് അവിടെ എന്തായിരുന്നു മീൻ കിട്ടിയോ
ആ മീൻ ഒണ്ടായിന്ന്
ഓ
മീൻ ചൂര കിട്ടി ആ ഇതില് നമ്മള് ടൗണില്ലേ നമ്മള് ഇവിടുന്ന് ഇതിലെ വരുന്നുണ്ട് പക്ഷെ നമ്മള് ഇവിടുന്ന് അങ്ങനെ മേടിക്കാറില്ല നമ്മള് ടൗണിൽ പോകുമ്പോ- അങ്ങനെ മേടിക്കത്തേ ഉള്ളു ടൗണിലെറങ്ങും അന്നേരം മിക്കവാറും കാണും മീനെല്ലാം ഭയങ്കര വെലയും ആയില്ലേ
അതിനിപ്പോ ട്രോളിങ് ആയതുകൊണ്ടേ നല്ല-
ആഹ ട്രോളിങ് ആയത്കൊണ്ട് ഭയങ്കര ഇതാ എന്നാ മീൻ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മക്ക് ഇവിടെ വരുമ്പോത്തേക്ക് ഭയങ്കര വെലയുവ ആ അത് ശരിയ എന്താ എപ്പക്കെ ഇരുന്നതാന്ന് ഒന്നും അറിയത്തില്ലല്ലോ
ട്ട സ്വർണ്ണ വന്ത ഊട്ട ഇല്ലാണോ അതെ ഒന്നും ഉണ്ടാവൂല
ആഹ്
പിന്നെ വീട്ട്ലാരൊക്കേണ്ട്
വീട്ട്ല് ഞാനും ഒരു മോളുണ്ട്
ഓഹ്
ഉം ആഹ് മോള് ആറാം ക്ലാസ് പഠിക്കിന്ന് അവിടെ മ് മോ മക്കള് വലുതാണോ അതോ ഹലോ ഹലോ
ഹലോ ആഹ്
റെയിഞ്ചിന്റെ കൊഴപ്പൊ ഉണ്ടന്ന് തോന്ന്ന്നല്ലേ മഴ കൊണ്ടായിരിക്കും റെയിഞ്ച്
ആഹ്
ന്ന്തോന്ന് ആഹ് ആഹ് ആഹ് അത് കൊണ്ടായിരിക്കും ഉം
പിന്നെ അപ്പ ഇന്ന് ഇന്ന് പോയിട്ട്ണ്ടാവും ക്ലാസ് പോയിട്ട്ണ്ടാവും
ഇല്ലല്ല ഇന്ന്പ്പൊ അവ
ഇന്ന് അവധിയാണോ വെള്ളിയാഴ്ച ഓഹ് ആല്ല ഇന്ന്പ്പം മറ്റതിന്റെ അവധിണ്ടാവുല്ലേ ആഹ് അതെ അതെ അതെ ആഹ് അന്ന് അവ ധിയാണല്ലോ ക്ഷേ ഇവടാരും മോന്പ്പൊ വെള്ളിയാഴ്ച അവധിയായതോണ്ട്പ്പോ ഓർമ്മല്ല്യാ ഇവടെ എന്റെ മോനിപ്പോ ഒന്ന് ലാണ് അതെ ഇവടെ വെള്ളിയാഴ്ച അവധി ശനിയാഴ്ച വെള്ളിയാഴ്ച അവധിയിണ്ട് ശനിയാഴ്ച
ആഹ് ഹാ ആഹ് ഹാ ഹാ ആഹ്
ഇവടെ അങ്ങനെയാ അതോണ്ട് പിന്നെ വെള്ളിയാഴ്ചർഞ്ഞ് മദ്രസേക്കും അവധിയിണ്ട് അങ്ങനെപ്പോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഇനിയിപ്പോ നാളെ കാണുവായിരിക്കും, ഇന്ന് അവധി ആയതുകൊണ്ട്.
ആഹ് നാളെ ഉണ്ടാകും. ആഹ് ഇതിന് പകരായിട്ട് അവര് എടുക്കാറുണ്ട്, ഇങ്ങനെ കൊടുത്താലും എടുക്കാറുണ്ട് വേറെ ദിവസം.
അവർക്ക് അവധി കിട്ടിയിട്ട് പ്രയോജനം ഒന്നുമില്ല.
പ്രയോജനം ഒന്നുല്ല പിറ്റേ ആഹ് അതെ അതെ പിന്നെയും കൊടുക്കും.
ഉം പിള്ളേർക്ക് ആകെ ഒരു ദിവസം അല്ലേ സമയം കി ആഹ് ആഹ് അതെ. അതാവുമ്പോ ശനിയാ ശനി ഞായറും നമുക്ക് കിട്ടുവാണെങ്കിൽ രണ്ടുദിവസം അടിപ്പിച്ച് കിട്ടും. ആഹ് ഇത് മറ്റേതെന്ന് പറഞ്ഞാൽ ആഹ് എന്തേലും ഒക്കെ ഒന്ന്. ചെയ്യാം. ഇതിവർക്ക് ഒന്നിനും സ ഇപ്പൊ ഇന്ന് ഈ അവധിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാളെ ഇനി വീണ്ടും പോവണ്ടേ. പിന്നെ ഞായറാഴ്ച നമുക്ക് പള്ളിയിലൊക്കെ പോണം അങ്ങനെയാണ്. സമയം അങ്ങനെയങ്ങ് പോവും പിന്നെ ഒന്ന് ആഹ് സൺഡേയ്സ്. സ്കൂൾ പള്ളിയില് നമ്മുടെ അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം നടക്കണ്ടേ. അപ്പൊ അങ്ങനങ്ങ് സമയങ്ങള് പോവും.
സമയം പോകും ഇതിങ്ങനെ അവര് ലീവ് തന്നിട്ടും കാര്യയില്ല അവര്. അവര് വേറെ ദിവസം എടുക്കൂന്ന് എന്തായാലും ഉറപ്പാണ്.
പിള്ളേര് മഴ വരുന്നൂന്ന് പ്രാർത്ഥിച്ചായിരിക്കുന്നെ അവധിവെല്ലോം കിട്ടുവോ.
അവധി കിട്ടും പക്ഷെ അവര് വേറെ ദിവസം എടുക്കും.
ആഹ് അവരെങ്ങനെയേലും ആഹ് വേറെത് എവിടേലും അവര് എന്തെങ്കിലും കാ ആക്കി ഇനിയിപ്പോ ഓണത്തിന്റെ ഒക്കെ എക്സാം ഒക്കെ അടുത്ത് വരൂവല്ലേ അപ്പം പോഷൻസ് തീരണം. അതുകൊണ്ടായിരിക്കും ഉം. അല്ല പിള്ളേർക്ക് തന്നെയല്ലേ ഓടിച്ചിട്ട് പഠിപ്പിച്ചാലും പാടല്ലേ.
അതെ അതെ ഓര് പഠച്ചു കിട്ടണ്ടേ ഇനിയിപ്പോ എക്സാമായി തൊടങ്ങീന
അതെ അതിന്റെ ഇടക്ക് ഒരു മിഡ്ടേം എക്സാമ് ഇടക്ക് വരൂല്ലോ. അത് കഴിയണം. ഇപ്പം പിള്ളേർക്ക് എന്നും എക്സാം അല്ലേയുള്ളൂ.
അതെ
അതിന്റെ ഇടയ്ക്ക് ക്ലാസ് ടെസ്റ്റുകൾ എന്നും ഡെയിലി ക്ലാസ് ടെസ്റ്റ് ഉം അസൈൻമെന്റും കാര്യങ്ങളും
അത് നമ്മൾ ഒരുമിച്ച് ഒപ്പം ഇരുന്ന് കൊടുക്കും വേണം. അതാണ്
ആ അതാണ് ഇല്ല. നമ്മളാണേലും എവിടുന്നേലും ഒക്കെ തപ്പിപ്പിടിച്ച് നമ്മളത് ചെയ്ത് കൊടു
ആ അതെ അങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒന്നാം ക്ലാസക്ക് ആയാലും വേണം ഫോട്ടോ ആയിട്ട് മൃഗങ്ങളെ ഫോ ട്ടം പക്ഷികളെ ഫോട്ടം പറഞ്ഞണ്ട് വെട്ടി അതൊക്കെ തന്നെ
എല്ലാ ആക്ടിവിറ്റിപോലെ നമ്മള് പഠിച്ചു പോലെ അല്ലല്ലോ ഇപ്പം. മറ്റേന്ന് പഞ്ഞ ആ ന നമ്മള് കാണാതെ പഠിച്ച് പോയി എഴുതിയാ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എല്ലാം സ്വയമായിട്ട് പിള്ളേര് ചെയ്ത് പക്ഷെ ഒരു കണക്കിന് നല്ലതാ പിള്ളേർക്ക് ഒരു സ്വയമായിട്ട് ഓരോന്ന് ചെയ്യാനുള്ളൊരു കഴിവേ എ സയൊക്കെ ആണെങ്കില് അവരത് തന്നെ കവിതകളൊക്കെ ആണെങ്കിൽ അതിന്റകത്തുനിന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതാനും അങ്ങനെയൊക്കെയാ പുതിയ പഠുത്തങ്ങള് അത് നല്ലതുവാ പിന്നെ ആ അത് അവർക്കാ ഒരിതുംണ്ടാവും. സ്വയമായിട്ടൊന്ന് ചെയ്യാനുള്ളേ
ആ ഇപ്പൊ ഞമ്മക്ക് അറിയണം. മക്കൾക്കും അറിയണം ഇപ്പൊ എങ്കില്
അല്ല പിന്നെ ട്യൂഷന് വിടോ അങ്ങനെ വെല്ലോം വിടണം. ട്യൂഷന് വിട്ടാലും അത് തന്നെയാ. നമ്മള് പഠപ്പിച്ചെങ്കിലേ ഉം ആ അവർക്ക് സമയം ഇല്ല. വരുമ്പം തന്നെ ഒരു സമയാകത്തില്ലേ.
ഉം സ്കൂൾ വി ട്ട് വന്ന് അങ്ങ് പഠിക്കാനിരുന്നുളൂ അതോ
അപ്പൊ എന്തായാലും ഇരിക്കൂല പിന്നെ കളിക്ക
ആ ആ ആ് അടുത്തൊക്കെ പിള്ളോരോ ഒത്തിരി പേരു ഉണ്ടോ
ആ ഇണ്ട് കുട്ടികൾ കളിക്കാൻവരുണ്ട് പിന്നെ ഇപ്പോ രാത്രിയാണണ്ട് രാത്രിഞ്ഞ പിന്നെ അവർക്ക് ഉറക്കം വരല്ലായി അതെ പിന്നെ അവന തോന്നണം വൈകുന്നേരംക്കെ പഠിക്കാ നമ്മള് പറഞ്ട്ടും കാര്യല്ല അവർക്ക് മനസ്സുണ്ടെങ്കിൽ
ആ അവർക്ക് മനസ്സുണ്ടെങ്കിൽ ഇരുന്നിട്ടും കാര്യള്ളൂ അല്ലാതെ നമ്മ നമ്മള് പിടിച്ചിട്ടത്തിട്ടും കാര്യല്ലല്ലോ അവർക്ക് തന്നെ തോന്നി അവര് വന്നിരുന്നെങ്കിലല്ലേ അവർക്ക് പഠിക്കും ഠിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെത്തെ മോളായത് കൊണ്ട് അങ്ങനെ കളിക്കാൻ പോക്കൊന്നുമില്ല അനെ വന്നു കഴിഞ് ഇച്ചരി നേരൊക്കെ അങ്ങോട്ട ഇങ്ങട്ടും നടന്നങ് പഠിക്കും ഠിക്കാൻ കയറിക്കൊള്ളും അങ്ങനെ വല്യ ശല്യമില്ല
ആ ഇവരാകുമ്പോ അയിനും പറ്റൂല്ല അവർക്ക് മുന്നേ കളിക്കണം എങ്കില് പിന്നെ
ആമ്പിള്ളേർന്ന് പറയുമ്പോള
മ്മ് അവർക്ക് കുറേ പന്ത കളി എല്ലാത്ത നടക്കും. ന്നെ വൈകുന്നേരം കുറച്ച പിന്നെ ഇപ്പോ രാത്രിയയി പിന്നെ അതെ
ഇറങ്ങി കളിക്കലും കുറവല്ല എല്ലാവരും മൊബൈലിനകത്തും ടി വിക്കകത്തും വരുമ്പോഴേ മൊബൈൽ കയ്യിലോട്ട് എടു
അതാണ് അതാണ് പോകുമ്പോ തന്നെ പറയും വന്നിട്ട് വേണം ഫോണ് കാണും സ്കൂള് വിട്ടന്നാൽ ഫോണ് പോ തന്നെ പറഞ്ഞഞ്ൊക്കല്ലന്ന്
ആ
പിന്നെ ആ ഒരു നേര നേരം കൊടുക്കും പിന്നെ കൊടുക്കൂല അതെ
ആ അതിന്റെ ആവശ്യംള്ളു പിള്ളേർക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒന്നന്ന് നോക്കി അതിന്റെ കാര്യമല്ലേള്ളൂ എപ്പഴ ഈ ഫോണിന്റെറെ അകത്തിരുന്നാലേ
മ്മ് അത പിന്നെ കളിക്കാൻ വിള പിന്നെ പിന്നെ പ്രശ്നമല്ല കളിക്കാൻ പോയർക്കും പ്രശ്നം വീട്ടിൽ ഇങ്ങ ഇരിക്കുമ്പോഴ ചോദ്യം ഉണ്ടാവോ കുഴപ്പല്ല
വെക്കേഷന്റെ സമയത്തൊക്കെ അവിടെ പിള്ളേരുള്ളുകൊണ്ട് അങ്ങോട്ട ഇങ്ങോട്ട പോക്കോള
ആ അതെ അതെ എന്നാ ശരി എന്ന വിളിക്കാം എന്നാ ശരി ആ